ഇല്ലേ നാളെ
ആഹ് നാളെ ക്ലാസ്ണ്ട്
ഉം രണ്ടു ദിവസം ലീവായിലേ ശനിയും ഞായറും അത് കഴിഞ്ഞിപ്പോ ഉം
ണ്ട് കൊച്ചിന്
ആയിന് രണ്ട് രണ്ടര
ആഹ് ആഹ് ഉം എൻ എസ്സ് എസ്സിനൊക്കെ ഉണ്ടായ പഠിക്കുമ്പേ
ഞാന് പ്ലസ് ടു പ്ലസ് വണ് എൻ എസ് എസില് ഉണ്ടായിരുന്നു പിന്നെ ഡിഗ്രിക്ക് പഠി ക്കുമ്പോ എൻ സി സി ആയിരുന്നു
ആഹ് ഇവിടെ എൻ സി സി ഇല്ല
അതെ എൻ സി സിൽ ഒന്നുകൂടി മാർക്ക് കൂടും
ആഹ് ശരിയാ നാല്പ്പത് മാർക്ക് എങ്ങാണ്ടാ
നാല്പ്പതൊന്നുംല്ല നല്ല ഒണ്ട് നമ്മള് ക്യാമ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒക്കെ പൈ അതിനു മാർക്ക്ണ്ട് അത് മാർക്ക് ഇങ്ങട്ട തരും എന്നിട്ട് നമ്മക്ക് ഇഷ്ടമുള്ളേൽ ആഡ് ചെയ്യ
അങ്ങനെ ഉണ്ടല്ലേ നമുക്കിഷ്ടമുള്ള ആട് ചെയ്യ അല്ലാതെ അവരാട്ചെയ്യല്ലേ
അല്ല നമ്മക്ക് ഇഷ്ടമുള്ളേല് ആഡ് ചെയ്യാം നമ്മള് നമ്മ ഹ ഹ ഹ ഹ അത് എനികറിയി ലട്ടോ അല്ലല്ലേ
പത്താംക്ലാസ് പത്തില് നാല്പ്പത് മാർക്കാ
ഏഹ്
ആ അത് അവരാഡ് ചെയ്യ ചെയ്യണേ
ആഹ് അല്ല പത്തും പ്ലസ് വണ്ണും അങ്ങനെ തന്നെയാരുന്നു ഞമ്മളൊന്നും അറിയില്ലായിരുന്നു ഓലാണ്ട് ചെയ്തായിരുന്നു പക്ഷെ ഡിഗ്രിക്ക് ഞമ്മ ക്ക് ഞങ്ങൾക്ക് എൻ സി സി ക്കാ ഡിഗ്രില് ഞാൻ എൻ സി സി ആണല്ലോ അപ്പൊ ഞങ്ങക്ക് ഫോമുതന്നു നിങ്ങക്ക് എന്താ ഏതാ ഏതിലൊക്കെ ആഡ്ചെണ്ടെന്ന് വെച്ചാൽ ഈ ഫോമിൽ ഫില് ചെയ്തിട്ട് തരാന്ന് പറഞ്ഞ് അപ്പൊ ഞാനെന്തുചെയ്തുവെച്ചാല് ഡിഗ്രിക്ക്
ആഹ് ഡിഗ്രിക്ക് ഇപ്പളും അങ്ങനൊന്നും അല്ലാ ഇല്ലാ അവരിഷ്ട്ട ഇള്ളപോലെയാ ആഹ്
അന്ന് ഞങ്ങക്ക് നല്ല മാർക്ക് ഇണ്ടായിരുന്നു
എത്ര കിട്ടി നൂറ് മാർക്കൊക്കെ കിട്ടിയോ
അയിലേറെ കിട്ടീണ്ടാവും ഇക്ക് തോന്നണ് നൂറ്, നൂറല്ലാ കാരണം രണ്ട് ക്യാമ്പെയ്യും ഇൻക്ക് വെല്യൊരു ഓർമ്മെല്ലാ പക്ഷെ ഇൻക്ക് ഫില്ല് ചെയ്ത് കൊടുത് നല്ല ഓർമ്മെണ്ട് ഇന്നട്ട് ഞാൻ എന്ത്, നമ്മള് ഒരു മാർക്കിനൊക്കെ എ ഗ്രേഡ് മാ ട്ടുവല്ലോ അയ്ക്കെക്കെ ആഹ് അയിൽക്കൊക്കാണ്ട് ഇട്ടിട്ട് തീ ഒന്നും ഇല്ലാതാക് യൊ ഒക്കെ എയും ബിയും ആഹ്
ഇപ്പ അങ്ങനെയൊന്നും ഇല്ലാ.
ഇല്ലല്ലേ അതുകൊണ്ട് പെഴ്സെന്റേജും കൂടും
ആഹ് ഞങ്ങക്ക് എൻ എസ് എസ്സിന് അപ്പം എന്തോ മുപ്പത് മാർക്കെങ്ങാണ്ടാ
ഏഹ് ടോട്ടലോ അതോ ഒരു ഇയറിനോ?
ടോട്ടല്
ടോട്ടലോ, ഞങ്ങക്ക് ഒരു ഇയറിന് നാല്പത് ന്നോ അങ്ങനെ എന്തൊക്കോ ആയിരുന്നു
ആഹ് ഇതൊക്കെ നിർത്തിയാ അപ്പ ആഹ് അപ്പ അതായിരിക്കും എല്ലാർക്കും ചുമ്മാ മാർക്ക് ഇടുന്നോണ്ടായിരിക്കും നിർത്തിയെ
ആഹ് അല്ലാ എൻ സി സി കൊറച് ച്ച്, ഏഹ് എൻ സി സി അയിന് കൊറച്ച് നമ്മക്ക് ആ ക്യാമ്പൊക്കെയെ ഭയങ്കര പ്രശ്നാ പ്രശ്നല്ലാ
ഭയങ്കര ഇതല്ലേ
ഉം കൊറച്ച് ആഹ് പട്ടാളക്കാര് വെരും
ആഹ് അതാ ചോയിച്ചേ
ഉം പണിഷ്മെന്റ് നല്ല നൈപ്പ്ണ്ട്, രാവിലെ ചെന്ന് ഓടണം
ഉം ഉം
പൊരി വെയിലത്ത് നിക്കണം ചിറിക്കാൻ പാടില്ലാ ഇങ്ങള് കണ്ടീല്ലല്ലോ.
ആഹ് എൻ എസ് എസ്സിനുണ്ട് ചിരിക്കാനൊന്നും പാടില്ലാ ച അത്ര ഇല്ലായിരിക്കും.
അത് ഏഹ് ഇത് ഇത് നമ്മള് ചിരിച്ചാ, നമ്മള് അവിടെ ഓല് എന്താ പറയണെ അത് നമ്മള് ചെയ്യണം. അത് ഇനിയിപ്പോ പത്ത് ഗ ഗ്രൗണ്ട് ഓടാൻ പറഞ്ഞാ അതും ചെയ്യെണ്ടി വരും.
ആഹ് ക്യാമ്പിനും അങ്ങനെയൊക്കെ തന്നെയാണോ?
ക്യാമ്പിനും അങ്ങൻതെന്നെ പൊലർച്ചക്കാണ്ട് ബെല്ലടിക്കും അപ് അപ്പൊ നീറ്റ് യൂണിഫോം ഇട്ട് ഹാജരാവണം ആടെ ചെന്ന്ങ്ങാണ്ട്.
ആഹ്
നല്ല രസാട്ടാ
ഉം
അല്ലാഞ്ഞാ ആ ടീമിനെ മൊത്തം ഓല് ഓടിപ്പിക്കെ എന്തെങ്കിലൊക്കെ പണിഷ്മെൻ്റ് തെരും
പിന്നെ എൻ. എസ്. എസ് എങ്ങനെയായിരുന്നു, ക്യാമ്പൊക്കെ ഇണ്ടായോ?
ആഹ്, വെക്കേഷൻല് ആക്കെ പിന്നെ നല്ല രസ് ആഹ് ഏഴു ദിവസം, ആഹ് ഏഴു ദിവസം അതായത് നമ്മളെ ക്രിസ്മസ് വെക്കേഷനിലാ ഇണ്ടാവാ ആഹ് ഉം അത് ഏതേലും ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്ടാവാ അടുത്ത്ള്ള ആഹ് സൗകര്യള്ള ഒരു സ്കൂള് തെരഞ്ഞെടുത്ത് നടന്നിട്ട് ഇത് ഞമ്മള് തന്നെ ഫുഡൊക്കെ ഇണ്ടാക്ക
ആഹ് നമ്മളെന്നെ ഫുഡൊക്കെ ഇണ്ടാക്കി
ആഹ് അതായത് ഓരോ ടീം ഓരോരോ ഗ്യാങ് ആക്കും
ആഹ് ഒരു ടീമാക്കി
ആഹ് ന്നട്ട് ഉച്ച വരെ ഫീൽഡിൽക്ക് എറങ്ങിങ്ങാണ്ടൊക്കെ ല്ലേ
ഇല്ല ഞങ്ങക്ക് ഇപ്പൊ ഒരു ദിവസം ഇപ്പം കുക്കിംഗ് ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കൽ മാത്രം ചെയ്താൽ മതി.
ആഹ് ഫുഡ് ഇ ണ്ടാക്കുന്നവർക്ക് അങ്ങനെ മതി. പക്ഷെ അല്ലാത്തൊര് ഞങ്ങൾക്ക് വിത്ത് തരും
ആഹ് എല്ലാം ചെയ്യണം
ഞങ്ങൾക്കൊക്കെ വിത്ത് തരൂ കൊറെ വി ത്ത്കൾ ഇണ്ടാവും ന്നട്ട് അത് അയൽവാസി വീടുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട
ആഹ്
ആഹ് ന്നട്ട് ഓലോട് നനക്കാൻ പറയാ അങ്ങനെ
ആഹ് അങ്ങനെ
ചെലൊർകൊക്കെ ഭയങ്കര ഇന്ട്രസ്റ്റാ പക്ഷെ ചെലൊർക്ക് ചെലൊര് വല്യ വല്യ ആഹ് പറ്റൂല
പിന്നെ ഇത്ര ദുസം വീടിന്ന് മാറിനിക്കു വല്ലേ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവലോ
ആഹ് ന്ന് ൻ്റെ വീട്ടിലുള്ളൊർകൊക്കെ കാണാൻ വരുന്ന സമയൊക്കെണ്ട്
ഉം ആഹ് അതിപ്പോഴും ഉണ്ട് കോളേജിൽ ഇണ്ടായില്ല സ്കൂളിൽ പഠിച്ചപ്പോണ്ടായി
ആഹ് കോളേജില് പിന്നെ ഒന്നുകൂടി വല്യ പോത്തേളായിക്ക്ണ്ല്ലേ ഏ
ഉം കോളേജിലായിരുന്നു എല്ലാർക്കും സങ്കടം
പക്ഷെ അത് കഴിയുമ്പൾ ഭയങ്കര സങ്കടാ ആഹ് ഉം ഹൗ എന്നിട്ട് ഓരോരോ ക്ലാസ് എടുക്കാനൊക്കെ സാറുമാർ വരൊല്ലോ
ആഹ് ഉച്ച കഴിഞ്ഞ ആരിക്കേ വിക്കപ്പോളും
ആഹ് ഉച്ച കഴിഞ്ഞിട്ടാണ് ആ ക്ലാസ്ണ്ടാവ അതില് ചെല സാറുമാരൊക്കെ ഒക്കെ വന്ന്ങ്ങാണ്ട് ചാടപ്പിക്കും
ഉം ഞങ്ങക്ക് ഒറക്കം വരുആയിരുന്നു
ആഹ് നമ്മള ഒന്നാമത് ഫ്രണ്ട്സുകളോട് കൂടുമ്പോ രാത്രി ഒറങ്ങുല്ലയ്
ആഹ് അതെ
അതുകൊണ്ടാണ് നമ്മുക്ക് ഒറക്കം വരുന്ന എന്നിട്ട് വീട്ടിലുള്ളവരെല്ലാരും ചോറ്ന്നോ
ആഹ് അറിയില്ല ഞാനിപ്പ മേളിൽത്ത് നെലയിലാ ഇരിക്കുന്നെ ചോറ്ന്ന് കിടന്നിട്ടുണ്ടോന്ന് അറിയില്ല
ഏ
ഉം എറങ്ങിപ്പോയാലെ അറിയോള്ളൂ ചെലപ്പോ എല്ലാവാരും ഫൊണ് കണ്ടിരിക്ക്ണ്ടാവും അല്ലെങ്കി ടിവിയോ അങ്ങനെ എന്തെങ്കിലും
ആഹ്
ആഹ് കടക്കണേൽ പത്തരക്കെ ആവും
ആഹ് അച്ഛനെന്താ പണി
അച്ഛന് കൂലിപ്പണി അങ്ങനെ മതില് കെട്ട അങ്ങനെയൊക്കെ ല്ലേ
ആഹ് ആഹ്
അപ്പൊ ചേചിടെ വീട് ലാരെക്കെണ്ട് അവടെ?
അവടെ അച്ഛന് അമ്മ പിന്നെ രണ്ട നിയൻമാര്.
അപ്പ അവര്കൂടെ കല്യാണം കഴിഞ്ഞാണൊ അനിയന്മാര്ക്കൂടെ
ഇല്ല്യ ഇല്ല കഴിഞ്ഞിട്ടില്ല നോക്ക്ന്ന്ണ്ട് ഒരാൾത് നോക്ക്ണ്ട്. ഉം അങ്ങനെക്കെണ് മറ്റാള് പിന്നെ ചെറ്താണ്.
ആഹ്
ആഹ് മറ്റെരാള് പിന്നെ പഠിക്ക്യാണ് ഫു ഈ ഫുഎന്താ ഫുഡ് ക്രാഫ്റ്റോ. അങ്ങനെ ന്തോ ഒരു കോഴ്‌സ്ട്ത്ത്ങ്ങാണ്ട് വടെ അട്തെന്നെ. മു മൂത്താളല്ല ചെറ്ത് രണ്ടാമത്ത് മൂത്താള് ജോല്യായീണ്.
ആഹ് ആഹ്
ഉം ഓം പിന്നെ എഹ് വടെ ട്.
കോഴിക്കോടാ?
ജോലിക്ക് കേറീ ആഴ്ചേലെ വെരൊള്ളു. ഉം വൻ്റെ പഠ് തെന്നൊന് പ്പ നാള ക്ലാസൊട്ങ്ങും ന്നർഞ്ഞ് വിളിച്ചി ര്ന്നു.
ആഹ് ആഹ്
അതും തെന്നെ ഒമ്പത് മാസത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞഴ്ഞ്ഞാല് ട്രെയിനിങ് ണ്ടാവും ആഹ് ജോലി ട്രെയിനിങ് മൂന്ന് മാസാ അത് കഴി ഞ്ഞഴ്ഞ്ഞാ ജോലിക്ക് കേറാർഞ്ഞ്ണ്.
ആഹ്
ആൺ കുട്ട്യെളൊക്കെ പിന്നയ്മക്കാ നോ ക്ക്ണതെ ഓൽക്കൊക്കെ ജോല്യാണ്. ആഹ് ഓൽക്കൊക്കൊരു എഹ് ആഹ് ഇപ്പത്തെക്കെ അതെന്നെ. ആഹ്
ഉം
ഇപ്പത്താ കുട്ട്യെൾക്കൊക്കെ പൈസ വേണം ഓലാണെ കൂലിപ്പണി അങ്ങനെ നോക്കൂല അങ്ങനെ നോക്കും വണ്ടട്ട. കൂലിപ്പണിക്കാര്ക്കൊന്നും പെണ്ണ് ട്ട്ണില്ലാന്ന്.
സത്യാ ആഹ് ശെര്യ പെണ്ണ്ങ്ങക്കൊക്കെ ഭയ ങ്കര വിദ്യാഭ്യാസംന്നാ പറിണെ.
ആഹ് അല്ല എന്താ ചേച്ചിൻ്റെ കല്യാണം നോക്കാത്തെ?
ഏഹ് ചേച്ചിക്ക് ഇരുപത്തിമൂന്ന് വയസ്സൊള്ളു ഇപ്പ ഇബടങ്ങനെ കൊർച്ച് വയസൊക്കായിട്ട് കെട്ടിക്കോളു. ആഹ് നേരെത്തെ
നോക്ക്ണേല്ല.
ഇല്ല ല്ലല്ലല്ല ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കയിട്ട്.
ആഹ് അല്ല ഇപ്പ എല്ലാരു അ ഇപ്പെല്ലാരും അങ്ങൻ തെന്നെ. പണ്ടേര്ന്നു ആ പതിനെട്ട്.
ആഹ് പതിനെ
ഇരുപത് ഇരുപത്തൊന്നൊക്കായാ പടച്ചോനെ പ്രായം തെറ്റി. ഉം
കല്ല്യാണം കഴിച്ചാർന്നോ
ഞാന് ഇര് വത്തിരണ്ടില്
ഉം
ഇങ്ങളത് വെച്ച് നോക്കാണേ നാർത്തെ
ആ സമ്മതത്തോടെയാണ് കെട്ടിച്ചെ അല്ലാതെ ഇപടെ ഇങ്ങനെ പറയൊക്കെ ചെയ്യണ്ട് പക്ഷെ അവള് സമ്മയ്ക്കൂല അവളാലോ കെട്ട്ണേ ഏഹ്
ചേച്ചിക്ക് ആരേലുണ്ടോ
ഉം
വീട്ടില് എതിർപ്പാ
വീട്ടില് റിയുള്ള എനിക്കായിരിക്കും മിക്കവാറും ചീത്ത കേക്ക്ണേ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കി എനിക്കേ ചീത്ത കേക്കൂള്ളൂ
ഏഹ് ഏഹ്
റ്റ് ദൂരാ
ഏഹ്
ഇചിരി അല്ല കൊറേ ദൂരെ
ഏഹ് ഫോണ് കൂടെ
ഉം ആഹ് ഇപ്പ ഇവിടെ വർക്ക് ഇവിടെ കമ്പനിയിലാ
ഏഹ് ആഹ് ആഹ് അത് ശരിയ അപ്പൊ കൊഴ്പ്പല്ല ഇനി ടാസ് ഏഹ് ജില്ല മാറുല്ലേ
ജില്ല മാറും ജില്ലയെ മാറും
അല്ല കാസ്റ്റ് അതൊന്നും കൊഴപ്പല്യല്ലോ
പറയാൻ പറ്റൂല്ല ചേച്ചീ ഏഹ് ഒരു കൊഴ്‌പ്പൊ ഇല്ലാ ആഹ് ചെലപ്പോ അതിന്റെ പേരിലായിരിക്കും ഇത്
ഏഹ്
ഉം
ഇന്നട്ട് വീട്ടിലൊക്കെ അർഞ്ഞതാവൂലേ
ഇല്ലില്ല
ഏഹ് അർഞ്ഞ്ട്ടുംല്ലേ
വീട്ടില് അവടെ സമയാകട്ടെന്ന് വിചാരിച്ച് നേരത്തെ ഒരാള്ണ്ടായി അത് ഇച്ചിരി ദൂരെയാരുന്നു അതർഞ്ഞപ്പോ നല്ല പ്രശ്നാരുന്നു
ഏഹ്
ഞാനാ കാരണക്കാരിന്ന പർഞ്ഞെ ഞാൻ അപ്പളെ പർഞ്ഞ വേണ്ടടി അത്ര ദൂര നമുക്ക് പറ്റില്ലാത്തെന്ന്
ഏഹ്
ഉം ഇതിനും ഞാൻ തന്നെ ആയിരിക്കും
ഒറപ്പാ
ഏഹ് അവരെന്ത് ചെയ്താലും നമ്മളാണ് കാരണകാരി
ഞാൻ ഇപ്പൊ വിളിക്കാ
ആഹ് ശരി എന്നാ
ആഹ്